ആ ശേഷം
ഓഹ് സുഖാണ്.
ഏഹ് എന്താ പണി. കടന്നിട്ടന്നില്ല ഇവടെ അങ്ങനെ കുത്തിറക്കയാണ്.
ഏയ് കെടുക്കാനായില്ലേ.
ആഹ് കിടക്കാനൊ കായിന എന്നാലും കുറച്ചാലൂട് കൈഞ്ഞീട്ട് കിടക്കാന് വിചാരിച്ചു.
ഭക്ഷണം മഴ ഉണ്ട് വള്ളല്ലാ അപ്പ അങ്ങനെയല്ലേ ഇല്ല പകലല്ല ഉണ്ടായിരുന്നു.
ചെറിയ മഴംഉളുല്ലേ പകല് ആ പകല് മഴ ഇപ്പൊ കൊറച്ച്. ആഹ് ഇപ്പോഴും മഴ പെയ്തൊന്നു ചോർന്നു. ഇപ്പോളും മഴ പെയ്തു ചോർന്ചോറിന്നൊക്കെ. പിന്നെന്താ കുട്ടിയെളൊക്കെ കട്ന്നോ, മക്കളൊറങ്ങീട്ടില്ല. മ ഓളോടങ്ങനെ ഇന്റപ്പം ഇവടെ വന്നാണ്ട് പോയി. ഏഹ് ഞനങ്ങട്ട് പോവാൻ പറഞ്ഞപ്പെ
ഇവിടെ ഇറങ്ങീക്ക്ണ് ഞാൻ എല്ലാരും ഒറങ്ങി
എല്ലാരും ഒറങ്ങിയല്ലേ?
ഉം ചെറുത് വേഗം ഒറങ്ങാറിയ ഇന്ന് വേഗ ഒറങ്ങി
ഹെ ഇന്നാണെ മഴന്റെ ഇതുവായി തണുപ്പും ഇണ്ടാവൂലെ
ഏഹ്, പകലങ്ങനെ കെടന്ന്ട്ടുല്ല. ആഹ് ഉം അല്ലെങ്കി ഞാൻ പകല് കെടു ഇല്ലെങ്കിലും ഉറങ്ങലില്ലനേരത്ത് കൊറേ പതിനൊന്നണിയൊക്കെ ആകൂം ഒറങ്ങാൻ ലെ
ആഹ്
മഴന്റെതോണ്ടാ ഒന്നാമെ ഫുള്ളും മഴന്നലേ
ആഹ് എന്ന ഫുള്ള് മഴപോ എല്ലാവർക്കും തണുപ് തണ്പ്പ് തൊടങ്ങിണ്ടാവും ശരീരത്തിനൊക്കെ അപ്പൊന്ന് ഒറങ്ങാരാരിച്ചിണ്ടാവും
ഹ്മ്മ്. ഫുഡഴിച്ചോ?
പിന്നെ എന്തൊക്കെ, ആഹ് ഫുഡൊക്കെ കഴിച്ചു. എല്ലാരും കഴിച്ചലൊക്കെ കഴിഞ്ഞ്. എങ്ങനെ കഴിക്കണൊക്കെ ഇനിയൊക്കെ കട്ക്ക്നോൽക്ക് കട്ന്നാ മതി.
പിന്ന കൊഴപ്പല്ല. അതോണ്ട് കഴിഞ്ഞ പിന്നാ
ആഹ് അത് കഴിഞ്ഞ് അവിട്ന്നാണ്ട് പോന്നിട്ടിയാഞ്ഞെ കൊറെ പണി കഴിയ്യും.
ആഹ് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാക്കല് വീട്ടിലുണ്ടാക്കല
ആഹ് ഇവിടുണ്ടാക്കുവല്ലേ നിങ്ങളോ
ആഹ് പുറത്തുന്നും ഞങ്ങള് ഇവിടെണ്ടാക്കലനെ പുറത്തുന്ന്ഒന്നും കൊണ്ടുവരന്ന് കഴിക്കലില്ലേ
ഇല്ല ഇല്ലേ എപ്പളേലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ടൈമൊക്കഅങ്ങന
ഉം ആഹ് നിങ്ങള് സ്കൂട്ടിക്കോട്ടുവ ബസ് ഏഹ്, സ്കൂട്ടിയൊക്കെ ഓട്ടോ? ഇല്ലലെ ഞാനും ഓട്ടുല ഇന്ക്കൊരു പേടിയാ കൊറെേ പഠിച്ചാനൊക്കെ ശ്രമിച്ചിണ്. ന്നാലും ഉള്ളിലൊരു പേടിയാ
ആഹ് അതന്നെ എനികും ഒര്
ശ്രമിച്ചീനിയൊ വണ്ടിയക്കോട്ടാൻ
ആഹ് മ്യാവു
ഒരു പേ ഒരു പേടിയാണ് വരിക അതിന്റെ അടുത്ത് കൊണ്ട് എത്തുമ്പോ
ഉം ആഹ് ചെലോരിങ്ങനെ ഫൊണെ കാണുമ്പ ആഹ് ഫൊണെ കാണുമ്പം പറിം പോവായിരുന്ന്
അവു അ പഠിച്ചിട്ട് ഇനിയിപ്പ അങ്ങനെ പോവേന്ന് വിചാരിച്ചും ചെലോരിങ്ങനെ പോണ കാണുമ്പളൊക്കെ എന്തൊരു സന്തോഷാ കുട്ടിയളീം കൊണ്ട്ന്നാ ഇങ്ങനെ പോവല്ലോ ഓരോന്നങ്ങനെ തോന്നും.
ശരിയാണ് നല്ലതാണെ ചെയ്താലമ്മ
നമ്മളെൽ
അക്ക നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാക്കാനും സ്കൂൾക് ആയാലും
ആഹ് നമ്മളെ കൊണ്ടരാനും ഒക്കെ സുഖാണ്
ആഹ് ചെലതൊക്കെ നല്ലത് തന്നെ പിന്നെ മുമ്പക്ക് തന്നെ ബസ് പോകേണ്ടി ആവശ്യങ്ങൾ പോകേണ്ടി വന്നാലേ ഇപ്പ പോവാനും
ആഹ് പോവണ്ടെ ആവശ്യം വരുമ്പോ നമ്മക്കന്നെ പോവാ ആരീം കാത്ത്ക്കണ്ട എന്തെങ്കും ആവശ്യത്തിനുണ്ടെങ്കി നമ്മുക്കന്നെ പോയി കൊണ്ട്വരാ
ആഹ്
ഒക്കെ സുഖാണ് ഇന്ത ഇപ്പ നമ്മള് എന്തെങ്കിലും എന്ത ആവിശ്യത്തിന് പുറത്ത്ക്ക് ഇറങ്ങണേ നമുക്ക് ഒന്നങ്കി ഓട്ടറിഷ വിളിച്ച പോണം. അല്ലെങ്കിബസ്സള്ളടത്തക്കെ നടന്നെത്തണം ആ അങ്ങനെയൊക്കെയണ നമ്മള് പോണത് ഉം ഒരാശുപത്രിേക്ക് പോണെങ്കിൽ തന്നെ വണ്ടില്ലഞാൻ എന്തോ ഒരു ഗതികേടാ. അവിടെ എത്തി കിട്ടുമ്പോത്തനന്നെ.
ഉം കുട്ടിയാൾക്കൊക്കെ ഞങ്ങൾക്ക്ഇവിടെ അടുത്തുണ്ട്. ദൂരം അങ്ങോണ്ട് പോണ്ടിരുന്നു. ട്ട് വന്നിക്കണേ
ഏഹ് ഞങ്ങക്ക് ഹോസ്പിറ്റലക്ക് കുറച്ച് പോവണം അല്ലേ കുറച്ച് പോണം ഓട്ടോറിക്ഷ വിളിച്ച പോണം ഒട്ട് ഓഹ ഹോസ്പിറ്റലക്ക് പോകണെങ്കിൽ. അപ്പോ ഞാൻ പറണത് ഹോസ്പിറ്റൽ ക്കോക്കെ പോണെങ്കിൽ ഓട്ടറിക്ഷ വിളിച്ചിനാ പൈസ ഇണ്ടെങ്കി സ്കൂട്ടി ഉണ്ടെങ്കിൽ നല്ല സുഖം തന്നെ അറി
ആഹ് അത് ശരിയാ.
കയ്യിലൽ എണ്ണടച്ച്മ്മക്ക് പോയിക്കൂടെ രണ്ട് മൂന്നാട്ടം പോയി പോരാ ആ പൈസക്ക്.
ആഹ് എക്ക് വീട്ടിലിണ്ടാ സ്കൂട്ടി ഇണ്ടാ?
പിന്നെ
വീട്ടിലുണ്ടോ?
അല്ലാ സ്കൂട്ടി ഉണ്ട് ഹസ്ബൻറ്റിന് സ്കൂട്ടി ഉണ്ട് ആ ഉണ്ട് ആ വണ്ടി ഇണ്ട്. നമ്മള അയ്മക്ക് സ്വയലായി ഇരിക്കേലില്ല. ആഹ് അത് നമ്മക്ക് ഓരോ പണി ഉണ്ടാവും പഠിപ്പിച്ചാന കൊറെ ശ്രമിച്ചിനേ പഠ കെച്ചു പേടിയോ ഓട്ടാൻ കയ്യണ്ടേ.
ഉം
നമ്മളണ്ട് ഊട്ടി പോകണ്ടേന്. ഒരു പള്ളേ ക്കാളല. ഉം വണ്ടി ഓട്ടാൻ ഒരു ധൈര്യല്ല പഠിച്ചാനൊക്കെ പൂതിണ്ടണ.
രണ്ടാളും കൂടെ പോക്കണ്ടാ സ്കുട്ടിമ്മേ പോക്കണ്ടാ?
ആഹ് ഏഹ്
രണ്ടാ ഇങ്ങള് രണ്ടാളും പോക്കണ ആച്ച ബാക്കില്
ആഹ് ആർക്കേങ്കിലൊക്ക പോവുമ്പോ അങ്ങന ആ അങ്ങനെ രണ്ടാളുംകൂടി അങ്ങനെ എടുക്കി പോവണേ പോവാ അങ്ങാടിയിലോ. കുട്ടിനെ അങ്കലാടി കൊണ്ടുവരാനോ അങ്ങനെയൊക്കെ പോവും. അല്ലാതെ എവിടെക്കെപ്പോ അല്ലാത്തെ വൈ ദൂരൊന്നും പോവലില്ല. പിന്നെ അത് രാവിലെ പണിക്ക പോവും പിന്നെ അ ആ മോളങ്കിലവാടി പോണുണ്ട് ചിലപ്പോളോ പണി ഇല്ലാത്തന്നോളെ കൊണ്ടുരാൻ പോവും.
ആഹ് ആഹ്
ആഹ് കുറച്ച് പോവാണ്ട് വണ്ടിമേല് പോ നടക്കാളും വൈദ്യരുള്ള നമ്മള ഇങ്ങന കുറേ നട ക്കണം ചെറിയ കുട്ടികളല്ല ഇങ്ങന നട ഗതിടക്കെ ഈ മയതും അപോ പിന്നെ ഗെതി കേട് വണ്ടിമ്മ പോയ ആയിറ്റക്കെ വേം എത്തിയും ചെയ്തോളൂ. മായം കൊണ്ട ഇങ്ങനെ പോണ്ടേ വണ്ടിമാേല് അവന അങ്ങനെ പോവും പിന്നെ എന്താ? ക്ക വേ വേറെ ആരുല്ല വീട്ടില്?
കൊ കുറെ കൊണ്ടാക്കീട്ട് ഓൻ
ഹലോ
ആഹ് അങ്ങട്ടെ
അല്ലേ ഇപ്പൊ പോരടങ്ങീട്ടോളൂ മൂന്നാവയസ്സ് ഇപ്പ ആയിട്ടോളി ഇപ്പ ച് പൂട്ടി തൊറക്കല്ലേ ആദ്യക്ക് ആദ്യ ക്കെകാരിഞ്ഞെന്നു ഇപ്പ നല്ല ഇഷ്ട പോണെ.
ഏഹ്
ആരെക്കലോ നല്ല കരിഞ്നിപ്പ നല്ല ഇഷ്ട പോണ്.
ആഹ് ഇവളാ ഇഞ്ഞി കൊണ്ടാക്കണത് അങ്ങനെ നല്ലതാണ് പഠിച്ച് പോയി കിട്ടിയാല്ലേ പഠിപ്പിക്കും ചെയ്യും.
ആഹ് പഠിപ്പിക്കും ചെയ്യും ഇപ്പൊ ആഹ് അഷരം പഠിപ്പിച്ചും ജനുവരി ഫെബ്രുവരി ഒക്കെ പറയും ലാസ്റ്റ് പറയും ഇംഗ്ലീഷ് മാസ ഡിസബന്ദ്രണ്ട്റിം ആ അങ്ങനെയൊക്കെ പറയും ചിങ്ങം കഞ്ഞി ഒക്കെ പറയും.
ഒക്കെ പറയുലെ
പിന്നെ വൺ ടു ത്രീ ആ വൺ ടു ത്രീ ഒക്കെ പറയും. അത് പറയണെട്ടാ അമ്മക്കനൊര് ചിറിവെരും ആഹ് ചിറി വെരും പറയനഇങ്ങനെ കേക്കുമ്പേ മ്മ്ഹ് ചെറിയകുട്ട്യേളല്ലേ. ആഹ്
കൊറേട്ട്യാളിണ്ടാ നാടി
നാലാളിണ്ടേ ഏ അംഗലവാടീൽ ഈ ആദ്യൊന്നും അങ്കലവാടിൽ കുട്ട്യേളിലെനി. ഇപ്പൊ കൊറേ കുട്ട്യേൾ വന്ന്ണ് ഈ ടീച്ചർല്ലാഉഷാറാണ് കുട്ട്യേളെ നോ ക്കാനും പഠിപ്പിച്ചാനും
ആഹ് അങ്ങനെ ആവുമ്പോ പിന്നെ കുട്ട്യേൾക്ക് ഇഷ്ടാണോക്കാലും ചെലര് വല്യ ഇത്ണ്ടാവുല്ല
റ്റാണെ ആഹ് നല്ല സുഖാണ് കുട്ട്യോൾക്ക് എല്ലാ ഇഷ്ടത്തിന് നോക്കും ചെയ്യും ടീച്ചറ്. ആഹ് കളിപ്പിക്കും ചെയ്യും എയ്തിപ്പിച്ചും ചെയ്യും അങ്ങനെ ടീച്ചറാ ഇനിയിപ്പോ ഒരെഴുതീലാച്ചാലും ഒന്നും പറയീല
ആഹ് ഇല്യ മോക്കും പറഞ്ഞേയ്ക്കണം എന്താ പാടാവോ ഒന്ന് കൊണ്ടാക്കി കൊടുത്തോക്കണം നൊലോലൊക്കാവോ
ആഹ് ഇപ്പൊ പണ്ടത്തെ ആ അവിടെറ്റം പോണംന്നാലും അയിന്റടി ഇരുന്നിട്ട്യാലെ ആഹ്
ചിലകളൊക്കെ പടിഞ്ഞിട്ട്യാലം കൊറച്ചൊക്കെ നല്ലലെ
ആഹ് കൊറച്ചൊക്കെ ആയിട്ടങ്ങനെ തിരിയും ആഹ് ഞാൻ പറഞ് എയ്ത്തഇങ്ങനെ എയ്തി കിട്ടി അതാണ് ഇനി പഠിപ്പിച്ചണ്ടെ ആയിറ്റാക്കെ പെന്നോ പെൻസിലൊക്കെ പുടിച്ച് എഴുതാനപഠിപ്പിക്കാണെങ്കിൽ അത് ടി ച്ചർ ഞങ്ങളോട് പറയാ രക്ഷിതാക്കൾ കയിണതും ശ്രമിക്ക് ടീച്ചർക്ക് ഇപ്പൊ ഒരു കുട്ടിനെല്ലലൊ പഠിപ്പിക്കാണ്ടാവാ.
ആഹ് കൊറെ ആൾക്കാരുണ്ടാവല്ല അവര് എഴ്ത്തങ്ങനെ പഠിപ്പിക്കൂല പറഞ്ഞ് പഠിപ്പി കലാണ് അഗലവാഡിൽ എയ്ത് കൊറവാ
ടീച്ചർ പറഞ്ഞ് പിന്നെ ഇങ്ങനെഎയിതി അഹ് രക്ഷിതാക്കളനെ ശ്രമിക്കണം കാരണം ഞങ്ങ ഒരു കുട്ടിനെവലല്ലോ പഠിപ്പിക്കാ അമ്മളിപ്പോ പറയുമ്പോ ആണെങ്കിൽ ഒരാൾ ഒര് ഒരാൾ പറയണതെലാരും കേക്കാണ് എയ്തുമ്പോ അങ്ങനെയല്ലല്ലോ ഓരോ കു ട്ട്യേളം കയുടിച്ച് എയ്തീട്ടലെ ആഹ് ഇപ്പൊ ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്ന്ന് പറഞ്ഞ അപ്പൊ എല്ലാരും രക്ഷിതാക്കൾ വീട്ടിന്ന് കുട്ട്യേളെ എയിതിപ്പിക്ക ആപ്പൊ കുട്ട്യേളെ ഞമ്മള് ചെയ്യണ്ടിവരും അങ്ങനത്തെകാര്യങ്ങളൊക്കെയാണ് മ്മ്ഹ്.
ഇപ്പതന്നെ പഠിക്കണെ നല്ലതാണ് ചെറുപ്രായത്തില് പഠിഞ്ഞാ പിന്നെ
ആഹ് അത് പിന്നെ അമക് പോവൂല്ല മറന്ന് പോവൂലല്ലോ അന്നും ഇപ്പടെ ഇണ്ടാവല്ലോ ഓർമ്മേൽ ഇങ്ങനെ
നല്ലതാണ് കൊണ്ടാക്ക്യോക്കണം. പോവൂലാന്നാ പറയണേ എന്താപ്പൊ ഫോണിമെ
ത്യേ ഉടനെ ഒക്കെ ആഹ് വാതിൽമെ കെടന്ന് ആഹ് വാതിന്റെടുത്ത് കെടന്ന് നെലോളിച്ച് അങ്ങനെങ്ങട്ട് ഒറങ്ങലേനി.
ഒറങ്യാൽ പിന്നെ ടീച്ചററിം ഉച്ചക്ക് ഭക്ഷണത്തിന് ബിളിചാൽ ഇത് ചോറൊന്നും കയ്‌ക്കൂലാ അങ്ങനെ പിന്നെ ഒറങ്ങി മൂലക്കൊയ് കെടക്കോലും ഇപ്പൊ അയിന് പെരെ നിക്കണെ ഇഷ്ടല്ല ഇപ്പൊ അയിന് പനിയനല്ല പനിയെനി. ട്ട് പറഞ് അങ്കലടിക്കോണന്ന്. ന്നിട്ട് നേരം പൊള്ച്ചാ നീച്ചാണ്ട് കുള്ച്ചലും മാറ്റലും ഒക്കെ ചെയ്തച്ചന് പറഞ്ഞ് ഇന്ന് പനിയാ പോണ്ടേ ഏ ഇന്ക് അങ്കലാടിക്കാ പോണ്ടിയത് അങ്ങനെ ഇപ്പ നല്ല ഇഷ്ടാങ്കലാടിക്കോണത്
ഉം അങ്ങനെവുമ്പോ പിന്നെ കൊഴപ്പല്ല്യ അവര്ക്കന്നെ താല്പര്യം മാണം
ആഹ് അങ്ങനെ ആകുമ്പോ ഞമ്മക്കും സന്തോഷാണ് ആ നമ്മ ക്ക് സന്തോഷയിനെ കൊണ്ടാക്കി പോന്ന റ്റാറ്റ ഇമ്മ ഒക്കെറി നമ്മള് പോരുമ്പോ അത് കേക്കുമ്പോ തന്നെ ചിറിരെ
ചെറിയ കുട്ടിയളല്ലേ ഫുള്ളു കളിക്കാള്ളതൊക്കെ ഇണ്ടോ ആഹ് കളിക്കാനൊക്കെ ഉണ്ടാവല്ലോയിരിക്കുല്ലേ കളി
കൊപ്പ് ക്ക ഊഞ്ഞാല ആ ഊഞ്ഞാലണ്ട് പിന്നെ കളി കോപ്പളുണ്ട് ഒക്കെ ഉണ്ട് കളിക്ക്ണോൽക്ക് കളിക്കാന് ഇപ്പെ കുട്ടിയളെ എയ്തിപ്പിച്ചിണും വായ്പ്പിച്ചിണിം തൊടങ്ങിയപ്പെ കളി ചിക്കനൊക്കെ കുറച്ച് കൊറിം അയിനിപ്പൊ ഞമ്മളാണ്ട് എത്തുമ്പോത്തിനന്നെ പത്തരായിലെ
ആഹ് ശരിയാ
എല്ലാ ടീച്ചറ് ജനഗനി ഒക്കെ ചെല്ലിഴിബോത്തിനന്നെ ആവും
ഉം എൺമ്പത്രണിക്കാ വിടല് ക്ലാസ്
മൂന്നരവുമ്പോ വിടും അപ്പൊത്തിന് നമ്മളടെത്തണം മൂന്നര ആവുമ്പോത്തിന് അയിന് മുൻ അയിന് മുന്നേ ചെന്നാൽ പിന്നെ കുട്ടിയൊൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കുമ്പോ കെതിയടാണ് ന്നറിം ന്നായിക്കോട്ടെ അസ് ഓക്കെ
ഇന്നാ ഓക്കെ ആഹ് ആ